കേക്കാമോ? ആഹ്, എന്തൊക്കെണ്ട് വിശേഷം.
നല്ല വിശേഷം. ഞാനിതാ പണുകളൊക്കെ ഒരുങ്ങാട്ട് ങ്ങനെ നിക്കണ്.
ഏഹ് എന്റെ പണികള് ഇപ്പ ഒര്ങ്ങീട്ടേ ഇള്ളു.
ഇന്ന് എന്ത് സ്കൂളില്ലല്ലോ? അപ്പൊ ഞാനന്തെയ്തു എന്ത വെയ് എഗ്ഗ് കയിച്ചു.
ആണോ? ആഹ് ഇവിടെയും അങ്ങനെത്തന്നെയാ മഴയൊക്കെ ആയോണ്ട് യാ ഞങ്ങളും വൈകീട്ടാ എണിച്ചേ.
ഉം
ഉം
പിന്നേ വേറെന്തൊക്കെയേ? ചായക്ക് നൂൽപ്പുട്ട് ഇണ്ടാക് ക്കി. മ്മ്. ഇങ്ങളോ? ഇങ്ങളെന്ത്ണ്ടാ ക്കി? ആഹ് ആഹ് ആഹ്
ഈഹ്. ദോശക്ക് മീൻകറി.
ആഹ് മീൻകറിയൊക്കെ രാവിലെ കഴിക്കുവോ? ഞങ്ങളൊന്നും മീൻകറി രാവിലെ കഴിക്കില്ല. ഉം ഉം. നിങ്ങൾ മീൻകറി എങ്ങനെയാ വെയ്ക്കാ? എന്ത തേങ്ങ അരച്ചിട്ടോ?
എല്ലാ. തേങ്ങ അരച്ചിട്ടും വെക്കും സാധാ രീതിലും വെക്കും. മൊളകിട്ടിട്ടും വെക്കും.
ആഹ് ആഹ്.
പിന്നെ?
ഉം പിന്നെ വേറെന്തൊക്കെയാ?
ഉം നല്ല സുഖം, അങ്ങിനെ പോന്നു. ഇന്ന് സ്പെഷ്യലൊന്നു പ്രത്യേകിച്ചൊന്നുല്ല. ചോറും പിന്നെ എന്തെങ്കിലും ഒരു കറി വെക്കണം.
ആഹ് ആഹ് ആഹ്. ഊഹും. കുട്ട്യോള് വല്യ ആൾക്കാരാ?
ഏഹ് മൂന്ന് അനിയന്മാരാ.
ആഹ്
പിന്നെ ഇവിടെ എന്റെ കസിൻസിലുണ്ട് ഓരു ഇണ്ട്.
ആഹ് ആഹ് ആഹ്.
പിന്നെ?
വേറെന്താ. ഞാനിതാ എന്താ ഉപ്പേരിക്കുന്നർക്ക ബീ റ്റ്രൂട്ട്
ബീറ്റ്രൂട്ട് ഉപ്പേരിയാ?
ഉഹും. മഴണ്ടായിരുന്നോ?
ഓഹ്?
മഴ ഇണ്ടായിരുന്നോ ചോയിക്ക.
മഴ ഇണ്ടായിരുന്നു. ഇപ്പ ഒന്ന് കൊറഞ്ഞിട്ടേ ഇള്ളൂ. നേരത്തേക്കെ ഭയങ്കര മഴയേര്ന്നു. അയിലിട്ട്.
ഉം. ഇവിടെയു അതെ രാത്രി ഒക്കെ ഗംഭീര മഴയേര്ന്നു.
ആണോ?
ഉം നല്ലങ്ങട്ട് പെയ്യണില്ല. എന്നാ അങ്ങനെ ചാറി ചാറി നിന്നിട്ടേ നമ്മക്ക് പൊറത് ത്ക്കൊന്നും എറങ്ങാനേ പറ്റില്ല.
ഇവിടെ രാവിലെ മുതലൊക്കെ നല്ല മഴയേരുന്നു.
ആഹ് ആഹ്. പിന്നെ? ഫുഡ്ഡൊക്കെ കഴിച്ചോ?
ആഹ് കയിച്ച്. കയിച്ചിട്ടിങ്ങനെ പണിയൊക്കെ ഒരുക്കി ഇപ്പോ ഇങ്ങനെ ഇരിയ്ക്കാ.
ആഹ് ആഹ്.
ഉം.
ഉ ഉ ഉ കുഞ്ഞാ വാതിലടച്ചേ. ഉം. വായലടക്ക് ഉം. ചെറിയാളെ, അവൻ പൊറത്ത്ക്ക് എറങ്ങാണ്. അപ്പൊ ഇനി വഴ്ക്കി വീണ വച്ചിട്ട്പ്പ ഇനിയവിടെ ചൂടിയാണ്. അപ്പൊ ചളി ഇങ്ങനെ ആവല്ലേ?
അതെ അതെ. ഉം.
ഉം ആഹ് ഏട്ടമാരുവരട്ടെ ഉം അന ബസ്
കുട്ടിക്ക്
അവന് എന്താ നാലു വയസ്സ അവനിപ്പ ചേർത്തി എ ഇത് എൽ
എനക്ക്ണ്ട് ഒര് അഞ്ച വയസില ആള് ഇപ്പളും അങ്ങൻവാടില
ആഹ് ആഹ് അതെന്താ ആഹ് അതെന്താ എന്താ സ്കൂൾ ചേർത്താനയില്ലേ
ഇല്ല ആറ് വയസിലല്ലെ ചേർത്ത ഇപ്പൊ അങ്ങന നിയമം വന്നല്ലോ കൃത്യം ആറ് വയസന് ചേർത്ത
അങ്ങനുണ്ടോ
ആഹ് ഇപ്പൊ സ്കൂൾ ചേർത്തണെങ്കില് കറക്റ്റ് ആറു വയസ്സു വേണം ആദ്യത്തെ പോലെ അഞ്ചാമത്തെ വയസ്സിലൊന്നും പോയി ചേർത്താൻ പറ്റൂല
ആഹ് ബാലവാടിയിലാണെങ്കിൽ മൂന്ന് വയസ്സ്
ആഹ് മൂന്ന നാല് പിന്നെ ഓനെ നഴ്സറിൽാക്കിട്ടില്ല ആള് ണ്ടെങ്കിലും കുറച്ച് ഹൈറ്റെല്ലാം കുറഞ്ഞിട്ട ഒരാളാ
ഉം ഏ എന്താ വേണ്ടേ ആഹ് എന്താ വേണ്ടേ ആഹ് ഞാൻവിടെ കളിക്ക ഞാനിപ്പ വരം ഫോണ് വിളിക്ക ഉം ചേച്ചീനെ വിളിക്ക പിന്നെന്താ അതാ ഒന്നും ഒരുങ്ങിട്ടില്ല ചോറൊക്കെ ആയി ഇനീ കറി വെക്കണം ഉപ്പേരി വെക്കണം അപ്പൊ ഈ കറി ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് എന്താ പറയാ അടിച്ചൊരു തുടക്കലും കൂടി കഴിഞ്ഞാലേ
ഓക്കെ
ഉം എന്ന അങ്ങനെ നിക്കാലോ
ആഹ് ആഹ്
ഉം ഇപ്പ കുട്ടികൾ ഉണ്ടെങ്കി ഒന്നും നടക്കില്ല
ഓ പിന്നെ വേറെന്തൊക്കെയുണ്ട്
പിന്നെന്താ
മൂന്നര ആണ ഏ ഇ സിനിമയൊക്കെ കാണലണ്ടോ
ഒന്നും കാണാറില്ല ഫോണില്ന്നെ കൊറച്ച് സമയംണ്ടെങ്കി ഫോണില് യന്താ ഇതില്ലേ ഇൻസ്റ്റൽ കയറും
ആഹ് ആഹ് ആഹ് ഇപ്പ എല്ലാരും എങ്ങനെയാണല്ല ഫുള്ള് എന്താ പറയ എല്ലാരും ഫോണില്
ഉം
ഉം പിന്നെ ഹലോ
ഇങ്ങനെ ഒരു സമയത്തൊക്കെ ഇതാമ്പളെ
ആഹ് ആഹ് ആഹ്
ഉം
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹലോ അവിടെ കേക്കുന്നുണ്ടോ ഹലോ
കേൾക്കണണ്ടേ അത് റേഞ്ച് പോവാണ് വൈഫൈ ആവുക കൊണ്ട് റേഞ്ച് പോവാ
ആഹ് ആഹ് ആഹ് ഹലോ കേക്കുന്നില്ല
കേക്കിണ്ടേ ഉം
ആഹ് ആഹ് പിന്നെ ആഹ് ആഹ് വേറെ തല്ലൂട്ന്നരണ്ട് കസിൻസ്ല്ലണ്ടോ ഓര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒര് ട്വിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കാ അവടെപ്പോയി നോക്കീട്ട് വാ
വേറെന്താ
ഓരൊക്കെ ഇള്ളോട്പിന്നെ ടൈം പിന്നെ പോന്ന് പെട്ടന്ന് പെട്ടന്ന് പൊയ്ക്കോളും
ആഹ് ഇബടെണെങ്ങി ടൈം പൂവില്ല ക എന്താറിയാ ഇബിറ്റങ്ങള് എവിടെക്കും പൂവില്ല ഇതിന്റെഉള്ളിൽ ഇങ്ങനെ നിന്ന് തല്ലൂടാണയ്
ആഹ് അതാണയ് ഇവിടെ പിന്നെ ഈ മറ്റോനുണ്ട് ഓനിപ്പോ കളിക്കാ പോയി ഫുട്ബോളാ എവിടെയോ പോയി കളിക്കാന് ഓര്ക്ക് പിന്നെ മെയിനതാണല്ലോ
അഹ് അഹ്
പിന്നെ
ആഹ്
വന്ന് വന്ന് വിളിക്ക്ന്ന്ണ്ട് ഓരോന്ന് ഷിനോ ഷിനോ പറച്ച്
ആഹ് ആഹ്
പിന്നെ
ഇപടെണെങ്കി കണ്ടോ മിറ്റത്തുകൂടെ വെറുതെ നാൽപൊറം നടക്കാ ഇഞ് ആ ചളി കാല് വെച്ച് അങ്ങനേന്ന ഇങ്ങട്ട് കേറും വെള്ള ടൈൽസും കൂടി ആവുമ്പോ ഇക്ക് ദേഷ്യട് വരും
ഓക്കെ ആഹ് കുരുത്തക്കേടാല്ലൊ ചെറുത്ങ്ങക്കല്ല മൊത്തൊം
ഉം ഉം എന്താറിയ ഞാന് നേരെ അടിച്ച് ഓരി തൊടച്ച്ട്ട് ന്നലെ ഞാ പറഞ്ഞു ഞാ ന്തേ ഇന്ക്ക് ഡെയ്ലി അടിച്ചോരി തൊടക്കൽ നടക്കില്ല നാളെ ഞാൻ തൊടക്കില്ലാ ർഞ്ഞിട്ട് ഇന്നലെ ഞാൻ പെറത്ത് ഒന്നും എറക്കാത ഉള്ളിൽ ഇരുത്തീട്ടോ അയ്ൽ ഇന്നലെ രാത്രി എന്തീ ന്തു ഈ പേനല്ലേ പെന്ന് അതിന്റെ മഷി അങ്ങന്നെ ഈ വെള്ള ടൈൽസ്
അയ്യോ
അയ്ല് അവടെ കടക്ക്ണ്‌ട് ഞാഅയ്ല് ഹസ്ബന്റ് വന്നപ്പോ അത് കണ്ടു അയ് ലങ്ങട്ട് ചീത്തർണു അയ്ല് തെറ്റീടണ്ട് പോണാണ്ടൊക്കെ
ആഹ് ഇനിപ്പോ അതെങ്ങനെ വൃത്തിയാവാ
അത് ഇഞ്പ്പോ ന്താറിയാ എന്തെങ്കിലൊക്കട്ട് ഒരതണ്ടി വരും ഞാനി കമ്പിച്ചങ്കിരി ഒക്കെ ഇട്ട് ഒരന്തു പ്ലയ്പക്ഷെ അത് ടൈൽ സിനാണ് ഇതാവേ എന്താ ആ മിനുസം പോവും
ഒരു മാജിക് സ്പോഞ്ച് പറഞ്ഞ സ്പോഞ്ച് ഇണ്ടല്ലോ ഇപ്പോ ഓൺലൈനിലൊക്കെ കിട്ട്ന്ന അതാണ് പെ ട്ടന്ന് എല്ലോമായ്ച്ചളയാ പറ്റും
ആഹ് ഞാനത് കൊറേ മീശോലൊക്കെ നോക്കി അത് കിട്ട്ണില്ല അയ്ന്റെ ലിങ്കാണ് കിട്ടണ്ട്
മാജിക് സോപ്പ്ന്നടിച്ചോക്കെ അല്ല മാജിക് സോപ്പ് അല്ല മാജിക് സ്പോഞ്ചന്ന് അടിച്ചോക്കേ കിട്ടൊല്ലോ ആഹ് പിന്നേ
സോപ്പ് കളറാണ്
ആഹ് അതൊക്കെ തേ തേച്ചൊരച്ച്ക്ണേ ഒക്കെ വൃത്തിയാവും
ആഹ് നോക്കിയൊക്ക
ഉം പിന്നെ വേറെന്താ ഇവിടെ അടിയായി പിന്നെ
ഉം ഞാന് എന്താ ഇന്നലെ ഫോൺ ചെയ്തോണ്ടിക്കുമ്പ അടികൂടിയിട്ട് കുട്ടികളെ അപ്പൊ ഇന്നൊക്കെ പുറത്തേക്ക് ആക്കി വിട്ടുണ
ആഹ് ആഹ്
പോയി കളിക്കാ അവിടെ പറഞ്ഞിട്ട്
ഇവിടെ അഹ് ഞാനിങ്ങനെ പറയോ മുണ്ടല്ലേ മുണ്ടല്ലേ മുണ്ടല്ലേ കോള് ചെയണം കോള് ചെയ്യണന്ന് പറ എവിടെ ആരോട് പറയാൻ പിന്നെയ കേറി വരും പിന്നെ
ഉം അതന്നെയാണ് നമ്മള് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത മക്കള അപ്പഴത്തെ
ഈ സത്യം ഏഹ് എനിക്ക് പിന്നെ അത് അനിയന്മാരെങ്ങനെ പേടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നെ പക്ഷെ എന്നാലും പറയേണ്ട രീതിൽ പറഞ്ഞാലേ അടങ്ങിക്കുള്ളു
ആഹ്
പിന്നെ ഓ നല്ല കാറ്റ് ഇവിടെ
ആഹ് ഇവിടെ കാറ്റൊന്നും ഇല്ല ഇവിടെ ഇതാ അപ്പം ഇങ്ങനെ മൂടി നിക്കണ്ട് മഴ
പൊറത്ത്റങ്ങിയാലപ്പം പാറു ഒറപ്പാ
ആഹ് വേറെന്തൊക്കെ
വേറെന്താന്ന അങ്ങനെ പോകുന്നു ഇപ്പൊ പണിയല്ല ഒരിക്കി ഒന്ന് നടു നിവർത്തി എത്ത്പണ്ടോ അടുത്ത പണി അനിയമാരെന്തെിലും കൊണ്ടോ വക്കോ അവരെ
ആഹ് ഞാൻന്റെ ഒന്നും ഒരുങ്ങിട്ടില്ല ഞാനൊക്കെ ഇതാ അവിടെ നുക്കി വെച്ചി ഇനി അതൊക്കെ അടുത്തത്ത് വച്ചതാക്ക
ആഹ് അനിയിപ്പ എന്താ കറിവെക്കാാന് പച്ചി വാങ്ങാൻ പോയിട്ടുണ്ട് എന്താ വാങ്ങി വരാന്ന്റിയില്ല
ആഹ് ചിക്കനൊക്കെ എപ്പഴും വാങ്ങോ
എപ്പോഴന്ന് പറഞ്ഞ എല്ലാ ദിവസവും ചിക്കൻ അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഓഹ് ആയില്ലെങ്കി തിന്നാനാവൂല ഉം ചിക്കൻ അല്ലേ മീനോ എന്തെങ്കിലും ഒന്നന്ന് വേണം
ആഹ് ഉം
പിന്നെ ഇനിയിപ്പോ വലിയ വലിയ മഴകളൊ ക്കെ വരാൻ പോകുന്നല്ലേ ഇനിയിപ്പ അതൊന്നും പ്രതീക്ഷയില്ല
ആഹ്
പിന്നെ
അവിടൊക്കെ എന്തൊക്കെയ ഉം എന്തറിയാ കുടുംബക്കാരൊക്കെ അടുത്തക്കൂടണ്ടോ
ആഹ് അടുത്താ ഉമ്മാന്റെ ഏട്ടനി പിന്നെ പെങ്ങള് എല്ലാവരും അടുത്തടുത്ത ഏകദേശം
ഉം ഉം
ഞങ്ങളെ തറവാട് ഒരു മുറ്റത്ത് തന്നെ ഞങ്ങളെ തറവാടും നമ്മളെ വീടുള്ളത്
ആണോ ഉം ഞങ്ങളുടെ ഇവിടെങ്ങനെ കുടുംബക്കാരൊക്കെ ഒന്നും ഇല്ല ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ അങ്ങനെ എ മുസ്ലിം ഏരിയാണ് അപ്പൊ അപ്പുറത്തപ്പുറത്തൊക്കെ അവര് എന്താ പറയാ ഉണ്ട് തൊട്ടപ്പറത്തന്നൊക്കെ
ആണോ ഉം ഞങ്ങളെ ഇവിടെ ഫുള് ഈ ഏരിയ ആഹ് ഓക്കെ ഓക്കെ ഓക്കേ ഓക്കേ ഓക്കേ എന്നാ ശരി
ഓക്കെ